ഹലോ
ആഹ് ഹായ് ഹലോ കേക്കാവൊ ആഹ് എന്തുണ്ട് വിശേഷം
നല്ലത് തന്നെ
ആഹ് ഇവിടെയും നല്ലതാണ് അല്ലെന്നെ തിരക്കൊന്നുംല്ല
ആഹ് ചായ കുടി ഒക്കെ കഴിഞ്ഞാ?
ചായ കുടിച്ചു അവിടെയോ?
ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ നേര ആവുന്നേ ഉ ള്ളൂ
ആണല്ലേ
ഉം
പി പിന്നെ എന്തൊക്കെണ്ട് അവൻ ഇവിടെ പൊ ർ ത്തേക്ക് പോയിരിക്കുന്നു അവിടെയോ മക്കളൊക്കെയോ
ആ അതെ ഞാനിപ്പൊ പൊർത്തോ യി വന്നേള്ളു കൊച്ചിനേം കൊണ്ട്
ആണല്ലേ എന്ത് സ്കൂൾ സാധനം മേടിക്കാൻ പോയോ
ഇല്ല വെറുതെ ഇവിടെ വഴിയില് നടക്കാന് സ്കൂള് ത്തൊക്കെ കിട്ടി ബുക്ക് ക്ക് ടെക്സ്റ്റ് ഒക്കെ കിട്ടി നോട്ടിനി ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും കൊടുക്കും പിന്നെ ബാഗും സാധനങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ തന്നെ
ആണല്ലേ എനിക്ക് ബാഗ് എന്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നു
ആ ഞാൻ കണ്ട് സ്റ്റാറ്റസ്
സ്പൈഡർമാന്റെ
ആഹ് കണ്ടു കണ്ടു
ആണല്ലേ
ഇവിടെ കഴിഞ്ഞ റാശ് അത് ഞങ്ങള് ഓഡ് റീ തത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല
ആണല്ലേ
ഒരെണ്ണം വേടിച്ചായിര് ന്നു ബാർബിയുടെ അത് ആ ചൊറി യൂണിക്കോൺ അപ്പൊ അത് കൊഴുപ്പല്ല ഒന്നും ആയിട്ടില്ല
ആഹ ഓക്കെ ഇറ്റ്സ് ഓക്കെ അത് കൊ ഇപ്പല്ല യൂണിഫോം ഇവിടത്തക്കെ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഒരണ്ണം ഞാൻ എക്സ്ട്രാ തയ്യിക്കുന്നൊളൂ
ആ ഞാനും അതെ ഒരെണ്ണം തയ്ക്കാൻ കൊടുത്തു മറ്റേതെ ഇറക്കം കുറച്ചതായി പിന്നെ ഇവർക്ക്
ഇല്ലിവര് പെ പെട്ടെന്ന് ഹൈറ്റ് വെച്ച് പോകുന്നോണ്ടാ
ആഹ് അത് മാത്രല്ലന്നേ വെറുതെ രണ്ട് ജോടി തയ്പ്പി ക്കുന്നത് വെറുതയ കാരണം അടുത്ത വർഷ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ഫസ്
ചെറുതാവും മ് യൂണിഫോം ചേഞ്ച് ആകും ഇവർക്ക് യൂണി ഇപ്പോ ചേയിഞ്ചില്ല പക്ഷേ പെട്ടെന്ന് ചെറുതാവും ഈ കുട്ട്യള് ഹൈറ്റ് വെച്ചോണ്ടിരിക്യല്ലേ
ആൺകുട്ടികളുടെ ഇവിടെം മാറണില്ല പെൺകുട്ടികളുടെ ഇപ്പൊ ഫ്രോക്കാണ് അടു അടുത്ത വർഷം പിനാഫോറ് ഒന്ന് മുതൽ നാല് വരെ പിനാഫോറ് അഞ്ച് മുതല് വേറെ അങ്ങനെ ആൺകുട്ടികൾക്ക് നാല് വരെ നിക്കറും ഷേർട്ടും
ഓക്കെ ഇല്ല ഇവന് ഫസ് സ്റ്റാൻഡേർഡ് തൊ ട്ട് ഇതാണ് ഈ പാന്റാണ്
പാന്റാണാ
ആഹ്
മ് ഇവർക്ക് ദേ മലയാളവും ഹിന്ദിയെക്കെ തൊടങ്ങണ്
തൊടങ്ങണാ ഇവിടെ തൊടങ്ങീട്ട് ഇപ്പോഴും മലയാളത്തി മുയലിനെ ചോദിച്ചാ അവർ റാബിറ്റെന്നാ പറയുന്നേ ഇപ്പോഴ പറയുന്നോലെ ഞാന് ഇവര് തെറപ്പിടെ കാര്യത്തിന് വേണ്ടി ഗവൺമെന്റ് സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ എടുത്തു അയിന് ടെക്സ്റ്റ് കിട്ടിയിട്ട്ണ്ടാ
ആഹ് ആഹ് ആഹ്
ആഹ് ഗവൺമെന്റ് സ്കൂളില് യു കെ ജി ലാ ക്കാൻ പോയ പ്പൊ അവര് പറഞ്ഞു വേണ്ട ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എടുക്കാന്ന് അഞ്ചര വയസ്സായോണ്ട്
ഓഹ് എല്ലപ്പൊ എന്തോ മറ്റേ ആറു വയസിന്റെ ഇത് സ്ട്രിക് ആക്കണോന്നൊക്കെ എല്ലകൊല്ലോം സ്കൂള് തൊറ
ആ ഹ് ഒരു മാസത്തെ രണ്ടു മാസത്തന്നും വ്യത്യാസം ഇല്ലെന്നാ പറയണേ ആഹ് ആഹ് ആഹ് പിന്നെ
ഇതിവക്ക് മലയാളം ജസ്റ്റ് അ ക്ഷരങ്ങള് മാത്രേ ഉള്ളൂ വാക്കുകളില്ല
ആഹ് ഓക്കെ അത് നല്ല കാര്യമാ ഇവിടെ മലയാള അക്ഷരങ്ങളും ഹിന്ദിക്കോ
ആഹ് ഹിന്ദിക്ക് വാക്കുകളും ഉണ്ട് ആ അനാർ അങ്ങനത്തെ വാക്കുകള്ണ്ട് പക്ഷെ മലയാളം ടെക്സ്റ്റില് ജസ്റ്റ് ഇവർക്ക് കോപ്പി ബുക് ക്ക് പോലെയാണ് അക്ഷരങ്ങള് ഡോട്ടിന്റെ മോളി കൂടി എഴുതി അങ്ങനെ ഫില്ല് ചെയ്യാൻ പാക ത്തിന് ബുക്ക് പോലെയാണ്
ന്നാ ഒരു മിനിറ്റെ ഒരു മിനിറ്റേ
അതുകൊണ്ട് വല്യ പ്രശ്നഇല്ല
ഹലോ ഹലോ ഹലോ ആ കേക്കാമോ എടക്ക് വെച്ചൊന്നു ബ്രേക്കായി കേക്ക കേൾക്കുന്നില്ലായിരുന്നു ആഹ് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ
ആഹ് ഓക്കെ ആ അപ്പ അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് രണ്ടും കൂടി ക്ലാഷ് ആവൂലല്ലോന്നൊരു സമാധാനം അല്ലെങ്കി ആ ചോദിക്കുമ്പോ കൊച്ച് അമ്മ
യു കെ ജിയില് വന്നിട്ട് അല്ലെങ്കി ഫസ്റ്റ് സ്റ്റാൻഡേർഡില് വന്നിട്ട് ഇങ്ങനെ തുടങ്ങിയ ലാംഗ്വേജ് തുടങ്ങിയ കുഴപ്പമില്ല ഇതിപ്പം അവന് തന്നെ മൂന്ന് ലാംഗ്വേജ് ആയിരുന്നു ഒരേ വർഷം എൽ കെ ജി ഹിന്ദി മലയാളം ഇംഗ്ലീഷ്
ക്ലിഷ് ഹാ ഹൊഹ്
പച്ചന്ന് പറഞ്ഞാ മുച്ചന്ന് പറയ്ണ പിള്ളെര എത്ര വെരെ ഉണ്ടായിരുന്നു മാത്സ് ട്വന്റി ഫൈവോ ഫിഫ്
ഫിഫ്ട്ടി
ഇവെന് ഹഡ്രഡ് ന്നില്ലല്ല എഴുതാന്
ആഹ് ഇവടെ എഴുതാൻ എഴുതാനും സ്പെല്ലിങ്ങും ഫിഫ്റ്റി.
ഉം, ഉം, ഉം
ആഹ് അതുകൊണ്ട് ആഹ് ഇവടെ അപ്പർ ത്താ വീട്ടിലെ കുട്ടിക്ക് യു കെ ജി ആകെ ഇരുപത് വെരേ ഒള്ളൂ.
ന്നല്ലെ കാര്യവാ അത്രീം കൊർച്ച് കൊടുക്കാങ്കി അത്രി ന്നല്ലെതെന്ന് പറഞ്ഞണ്ടിരിക്കുവ. ഇത് ഹൺഡ്രഡ് നൂറ് വെരെ ആയിരുന്നു നൂറ് വെരെ.
ഉം ഇത്പിന്നെല്ല ട്വന്റി വെരെ കഴിഞ്ഞാ പിന്നെ ട്വന് ന്റി വെരെ ന്നമ്മൾ തറയായിക്കയ്ഞ്ഞാൽ സ്പെല്ലിങ്‌ എഴുതൻ വല്ല്യാ പ്രശ്നൊല്ല പിന്നെ
ആഹ് ട്വന്റി വെരെ ട്വന്റി വരെയൊക്കെ കൊഴപ്പല്ലെന്നെ ഇത് ഹൺഡ്രഡ്ന്നൊക്കെ പറയുമ്പോ ബേസ് ഹൺഡ്രഡ് വരെഒന്ന് ഇപ്പോ ആലോയ്ച്ച് നോക്കിക്കേ ടീച്ചർ എന്തിനണോ ഇങ്ങൻത്തെ ടെക്സ്റ്റ് എടുക്കുന്നെന്ന് ഞാൻ ആലോചിക്കുന്നെ കുട്ടിയാളെ വെറുതെ കുത്തി, കുത്തി, കുത്തി ഓരോന്ന് പഠിപ്പിക്കാൻവേണ്ടി.
അപ്പൊഇപ്പൊ പുതിയ അഡ്മിഷൻ എടുത്തേക്കുന്ന സ്കൂൾ അടുത്ത് തന്നെയാണോ?
ഗവൺമെന്റ് സ്കൂള് ടൗണില് അയ്ന്റെ അപ്പറത്ത് ഞാനിഇപ്പറത്തെ സ്കൂളിലാ വിടുന്നത്. ഒര് അഞ്ച് മിനിറ്റ് നടന്നാൽ മറ്റെ സ്കൂള് ഗവൺമെന്റ് സ്കൂളെത്തി.
അഹ്, അഹ്, അഹാ
അഹ്
അടുത്തെന്നെയാ ഒറ്റ ടൗണില് തന്നെയാ യൂണിഫോം എട് ത്ത്ല്ല യൂണിഫോം വിടുന്നില്ലല്ലോ അതോണ്ട് യൂണിഫോം വേണ്ടാന്ന് പറഞ്ഞു.
ആഹ്, ആഹ്
ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണെങ്കിലും യൂണിഫോം എടുത്തില്ല ഞാൻ കാരണം വിടുന്നില്ലല്ലോ? വെർതെ തുണി വാങ്ങുന്നെ എന്തിനാ തയ്ക്കാനും പിന്നേം പൈസ കൊടുക്കണ്ടേ? അഡ്മിഷൻ എടുത്തിട്ട് അവന്റെ സ്കോളർഷിപ്പിനും ബി ആർ സിക്ക് ഒക്കെ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തു.
ഒഹ്, ഒഹ് അതിന് വേണ്ടിട്ടാ?
ഉം ഐഷാ റെസാന എവിടെ ഐശൂ ആണല്ലേ ആരിഷി തന്നെ, ആരിഷി തന്നെ ഉം പിന്നെ ആണല്ലേ?
ഉം പിന്നെ
പിന്നെ വേറെ
വേറെഒന്നുല്ല. ഇങ്ങനെ പോണു എന്താ പുതിയ റേടിങ്ങ് എന്താ?
പുതിയ റീഡിംങ്ങൊന്നുല്ല പയേതൊക്കെ തന്നെ. ആഹ് മറ്റേ താലി
അഹ്. അഹ് ന്നല്ലെ സ്റ്റോറീസ് അല്ലെങ്കിൽ സജെസ്റ്റെയ്യോ? ലുത്തീനിയ തീർത്തല്ലോ ലുത്തീന ആഹ് സബ്
സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തത് കാരണം തീർന്നിട്ടില്ല.
ഓക്കെ ഞാനത് അപ്പഴേ വായിച്ച് തീർത്തു.
ആഹ് ഇപ്പഅടിപൊളിയായിട്ട് എനിക്കാ അംമ്പാനെ ഭയങ്കെരെ ഇഷ്ട്ടപ്പെ പ്പെട്ടു അമ്പാന്റെ വർത്താനം കാര്യങ്ങളൊക്കെ
കയ്യാറായോപ്പോ?
ആഹ് തീരാനാവുന്നു ഇപ്പമറ്റേ ഏഹ് ഫിലിം ഫിലിമിന്റെ ഫസ്റ്റ് ഇവര് ഷോ കാണാനൊക്കെ പോയി.
ഉം ഉം
ആഹ് അത് ആഹ് തിയേറ്ററിന്റെ ആര് ഇത് എത്തിട്ടുള്ളൂ
ആഹ് ഓക്കെ
ആഹ്
നല്ല ഫിലിം നല്ലത് നല്ല ഫിലി ആണ് നല്ല നല്ല നല്ല സ്റ്റോറിയാ
ആഹ് എനിക്ക് തുടക്കം ചെറിയൊരു ലാഗ് അടിച്ച് ഞാൻ വേണ്ടാന്ന് വെച്ച ച്ചതാണ് പിന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയതാണ് ആഹ് അല്ലാന്നെ അത് വിട്ട് കളഞ്ഞിരുന്നെങ്കി നഷ്ടയേനെ
അതെ കൊറെ ലാഗ് അടുപ്പിച്ച് വലിച്ചു റബർബാൻഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ടെ കൊള്ളം ഒപ്പിച്ച വെച്ചു അല്ല ലാസ്റ്റും കൊറ വലിപ്പിച്ചു അതെ ഇപ്പൊ ലാസ്റ്റ് പക്ഷ ഞാൻ സബസ്ക്രിപ്ഷ ഉള്ളല്ലെങ്ക പെട്ടന്ന് തീർന്നുന്നേ ഉള്ളൂ അല്ലെങ്കി ഞാൻ ഇതുപോലെ കെടന്ന് വിളിക്കേണ്ടി വന്നെനെ
ആഹ് എനിക്കിഷ്ടം അങ്ങനെ ലെങ്ത്ത്ള്ള സ്റ്റോറീസ്
ഏഹ് ഒരുപാട് സമയം എടുക്കില്ലേ
അല്ല നമുക്ക് രസല്ല പക്ഷെ
എനിക്ക് വേറെ രണ്ട് മൂന്ന് സ്റ്റോറി പിള്ളേർ സജസ്റ്റ് ചെയ്തു അടിപൊളി മീൻസ് അടിപൊളി ഞാൻ വായിച്ച ഒത്തിരി ഉണ്ടായ നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ പിന്നെ ഏതോ രണ്ടെണ്ണംവും കൂടി ഉണ്ടായിരുന്നു
ആഹ് എനിക്ക് അയച്ചിട്ടാമതി
ആഹ് ശരിയ എനിക്ക് ഇവിടുത്തെ എന്റെ ഫ്രണ്ട് ലിബിയില ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടതാ ഗ്രൂപ്പില് മറ്റേ മറ്റേ മറ്റേ കുട്ടിയുടെ ഗ്രൂപ്പ് ഇല്ലായിരുന്നോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നാള് ആഹ് ആഹ് ഗ്രൂപ്പില് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത അട്ടിപോളി സ്റ്റോറി പിന്നെ വേറെന്താ വാട്ട്
അത് ഞാൻ കൊച്ചിനേ കൊണ്ട് നടക്കാൻ ഇവിടെ ഒരു പ പറമ്പര് ചെറിയൊരു ഓപ്പൺ ജിം പാർക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ട് അപ്പ അവിടെ കൊച്ചു ഊഞ്ഞാല അടുന്ന് ഞാന് പുറകിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോ റോഡ് അവിടുന്ന് കൊറച്ച് ദൂര ഇങ്ങനെ ദൂരത്തായിട്ടാണ് റോഡ് അപ്പോ ഹസ്ബൻ്റിന്റെ വണ്ടിയുടെ സെയിം പോലത്തെ വണ്ടി അവിടെ വന്ന് നിന്നു ദൂരെന്നൊക്കെ ശരിക്കും പുള്ളിയാന്ന് വെച്ചാ ഞാൻ വല്യക്കാരത്തിനു കയൊക്കെ പൊക്കി കാണിച്ച് പുള്ളിയ ഒരുരിരിര നിർത്തിട്ട് വണ്ടി എടുത്ത് പോയി
അയിഷേ
വീട്ടിലേക്ക് വന്നപ്പോ ആളില്ല അപ്പൊ ഞാൻ വിളിച്ച് എവിടെയാണന്ന് ചോദിച്ചപ്പോ ആൾ വർക്ക് കഴിഞ്ഞിട്ടില്ല
മറ്റയാള് പ്രോസസ്സ് ചെയ്ത് ഏത് അവളാണെന്ന് വിചാരിച്ചതാണ് മിക്കവരും
അയാൾ അയാൾക്ക് പരിച്ചോളൂ ആരെങ്കിലും കണ്ട് നിർത്തിയതായിരിക്കുള്ളൂ ഞാനാണെങ്കിൽ
ആയി അയ്യയോ ഇതെനിക്കും പറ്റാറുണ്ട് ഞാൻ എറെ പരിചയമുള്ളരറങ്ങണ്ട് മിണ്ടാൻ പോയിട്ടുണ്ട് അങ്ങനെ പോയി ചോദിച്ചിട്ട്ണ്ട് ഇന്നെ ആളല്ലന്ന് അപ്പൊ എന്നോട്ട പറയ അല്ല ഞാൻ വേറെൊക്കന്ന് നാണംകേട്ട് ആട്ടപ്പ് തെറിച്ച് അന്ന് എന്റെ ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു ഹസ്ബൻഡിന്റെ
ആഹ്
ആഹ്
ദൂരെ നിന്ന ആയതുകൊണ്ട് ഹെൽമെറ്റിന്റെ കളറും മനസ്സിലായില്ല ഉം അങ്ങനെ പറ്റിപ്പോയതാ അതല്ല നല്ല ഡിസ് ൻസ് ഉണ്ട് പുള്ളിയുടെ ഹെൽമെറ്റ് ഇങ്ങനെ ഒരു റെഡും ബ്ലാക്കും കൂടി മിക്സ് ആണ്
ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് എനിക്ക് കറക്റ്റ പിന്നെ ഇരിട്ടി തുടങ്ങിയായിരുന്നല്ലോ
ആഹ് ഓക്കെ അവിടെ അടുത്ത് തന്നെ പാർക്ക് തുടങ്ങിയ നന്നായി ഇവിടെ എന്താണ് ഇവിടെ ഒന്നുമില്ല വെറും വീട് ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു
ഇവിടത്തെ ക്ലബ്ബുകാർ തുടങ്ങിയതാണ് ജസ്റ്റ് ഒരു ഊഞ്ഞ ഒരു ഊഞ്ഞാല് മാത്ര ഇത്ര ഉള്ളൂ രണ്ട് ഊഞ്ഞാൽ അതെ പിന്നെ ബാക്കി
കളിക്കാറുണ്ടല്ലോ
എക്സർസൈസിന്റെ ഉപകരണങ്ങളും
ആഹ് വട്ടവർ ഉണ്ടല്ലോ എവിടെയണെന്താ വീട് മാത്രമുണ്ട് ചുറ്റി ഇങ്ങനെ നടന്നോണം എവിടെയെങ്കിലും കൊണ്ടുപോയോ ഈ പ്രാവശ്യം വെക്കേഷന്
ആഹ് പോയി പോയി ഞാനേ ഏഹ് വിളിക്കാം ആഹ് ഓക്കെ
ശെരി